ഹലോ എന്തൊക്കെ വിശേഷം
ഓ സുഖായിരിക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
ഫഡക്ക കഴിച്ചാ
കേക്കുന്നില്ലോ ഓർക്കപറിയ് ആഹ ഞങ്ങളിന്ന് ഫുഡൊക്കെ കഴിച്ചോ ഇങ്ങനെ ഇരിക്കുന്നു
ആ മാത്ത കഴിക്കുവ ആ അവഴ മഴ ണ്ട് മഴപ്പല്ല ഇതുവരെ മഴന്നെ ആയിരുന്നു
ആണല്ല്യോ ആ ഇന്നത് ഫുള്ള് മഴയായിരുന്ന ആ വെളുപ്പിനെ തുടങ്ങിയ മഴയ നിന്നിട്ടില്ലാണോ നോൺസ്റ്റോപ്പായിട്ട് ഇങ്ങനെ
ആ നേരത്തെ ഫുഡ് കയിക്കോ
ആ് ഞാ ഒരു എട്ട് എട്ടരക്ക ആകുമ്പോത്തെന് ഫുഡ്‌ കഴിക്കും ഇന്ന് ഇത്തിരി സ്പെഷ്യൽ ഉണ്ടാക്കി അതുകൊണ്ട് ഏഴര എപ്പഴേ എല്ലാർനും കൊടുത്തു ആ ഇന്ന് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കി
മക്കളൊക്കെ എങ്ങനെ പഠിക്കാണോ
ആഹ മക്കള് പഠിക്കയാണ് മൂന്നു പേരുണ്ട് മൂന്ന് പേരും പഠിക്കയാണ് മൂന്നു പേരില്ലേ രണ്ടു പേര് പഠിക്കയാണ് രണ്ടു പേര് പഠിക്കയാണ് ഒരാൾവിടെ ഫോണ് കാണുന്നു
ആഹ
ആഹ് ഒരാള് ഒരാള് എട്ടില് പടിക്കുന്നു ഒരാൾ ആറിൽ പടിക്കുന്നു ഒരാക്ക് രണ്ട് വയസ്സ്
ആഹ്
ഉം പിന്നെ അവിടെ എല്ലാർക്കും സുഖാണോ
ആ കൊഴപ്പന്നില്ലാത്തതാണ്
ആ കുട്ടികളൊക്കെ
മക്കള് നാലു പേരുണ്ട് രണ്ടു പേര് പ്ലസ് ടു കഴിഞ്ഞ ഒരാ ക്ലാസിലാണ് ഒരാള് ഒന്നി ഉം
ആഹാ ആഹ എതു പറ പഴു പോന്നില്ല
അവിടത്തെണ്ടണ്ടോ
എന്തോ
കറണ്ട്ണ്ടാ അവിടെ കറണ്ട്
ആഹ് ഇവിടെ ഇപ്പൊ കഞ്ഞിണ്ട് പക്ഷെ രണ്ട മൂന്ന് ദിവസായിട്ട് ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിക്കുവ കരണ്ടേ
ആഹ്
ആഹ് നമുക്കങ്ങനെ എന്താന്നന്ന് അറിയില്ല ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ നമ്മള ഇനെ വിളിച്ചു ചോദിക്കുമ്പോ അവരു പറയാ ണ് ലൈനിന്റെ ടച്ചിങ്ങിന്റെ ആണ് കാരണം ഞാൻ ഇവിടെ ഒരു വനമേഖല ഏരിയാണ് അപ്പം എപ്പോഴ മരങ്ങളൊക്കെ ഉണ്ട് അത് കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന
ആ ആ അവിടെ നല്ല എപ്പ കണ്ടുപോയിക കൊണ്ട്ന്നെ പിന്നപ്പം പോവാ അപ്പൊ കനത്തപ്പുറം മഴണക്കാണ് അവിടെ വേറെന്ത പിന്നെ പണിണ്ട് അതുകൊണ്ടാണ് പിന്നെ കൊറച്ച വെയിറ്റ് ചെയ്യുന്ന അതിവിടെമാതിരി ആരും കുറ്റം പണ്ടക്ക ആയല്ല ഒരു മഴ പെയ്യുമ്പൊക്ക ഒരു കാറ്റ് വീശുമ്പോത്തെക്ക് എല്ലാം മരക്കുമ്പോ എന്തേലും കൊണ്ടുണ്ടകും അപ്പൊ അത് അവര് ശരിയാക്കുമ്പക്ക ഇങ്ങത്ത് വേറെ കേട വരും അപ്പൊ അവിടെ ശരിയാക്കും അങ്ങനത്തന്നെന്ന് കൊറത്തിത്ത ഇനി ഇപ്പോ കൊഴപ്പൊന്നുമല്ല
ഞങ്ങൾക്ക് എപ്പോഴും പണി കിട്ടുന്ന രാത്രി കാലങ്ങളാന്നേ ഈ ഒരു കാറ്റടിച്ചൊക്കെ രാ പകൽ കാറ്റടിക്കുന്നത് ആ ഒരു ഇളക്കത്തിൻ്റെ മൊത്തം റിസൾട്ട് കിട്ടുന്നത് രാത്രിയിലാണ് രാത്രിയില് മര കി കുടിഞ്ഞഞ് വീഴും എന്തോ ചെയ്യാനാെന്ന് പറുക അപ്പം പോസ്റ്റ് ഒടിയും ഒന്നും ചെയ്യാൻ പറ്റില്ല അവരപ്പ ലൈൻ ഓഫ് ആക്കിട്ടി പിന്നെ രാവിലെ ഒൻപത് മണക്ക്ല്ലേ അവരുടെ ഡ്യൂട്ടി ടൈം അന്നേര ആയിരിക്കും അവര് അതുവരെ നമ്മള് പ്രയാസപ്പെട്ടുുവോ സ്കൂൾ ടൈം ആവുമ്പോ പറയം വേണ്ട ഉം ഭയങ്കര ഇതാ
ണ്ടെങ്കിലും കൊഴപ്പമല്ല ഇ വേതൊക്കെണ്ടെങ്കിലൊക്കെ
ഓ എനിക്ക് ഇൻവേർട്ടർ ഒന്നും ഇല്ലെന്നേ അതാണ് ഏറ്റവും വലിയൊരു
ഇവിടെ ഇൻവേട്ടറൊന്നു ഇല്ല ഞാന് ഇവിടെ ഇൻവേട്ട കൊന്നുല്ല ഞാന് അന ക പോലെ കറൻ്റ് പോയാൽ കത്ത്ണ ബൾബുണ്ട്പിന്ന അതന്നെ പിന്നെ അ ഇതാണ് മൊബൈല് യൂസ് ചെയ ചെയ്യും മൊബൈല യൂസ് ചെയ്യ ചെയ്യും
ആ ഇവിടെൊന്നും പറയണ്ട ഇതൊക്കെ തന്നെയാണ് എല്ലാരു അവസ്ഥ പിന്നെ ആകെപ്പാടെ ഒരു രണ്ട മുറി മുറി കുട്ടികളുടെ മുറിയിലും രണ്ടല്ല മൊത്തം മൂന്ന് അടുക്കളയോട് ചേർത്ത് മൂന്ന് ഇടത്തായിട്ട് സോളാർ ബൾബ് ഇട്ടിട്ടുണ്ട്
ആ അതെങ്ങനെയ ഉപയോഗിക്കുമ്പോ എങ്ങനെയുണ്ട്
അത് ഉപയോഗിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ എന്താെന്നറിയാവോ നമ്മളിപ്പോൾ അവരുടെന്ന് വാങ്ങിക്കുന്ന ഒരു വർഷത്തെ വാറണ്ടിത് തരുുള്ളൂ ആ ഒരു ഒരു വർഷം ഒക്കെ അടുക്കുന്ന നമ്പര് വല്ിയ കുഴപ്പ ഇില്ലാണ്ട് പോകും കേട്ടോ കൃത്യം നമ്മുടെ ആ വാറണ്ടി കഴിയുന്ന ആ ഒരു മാസം മുതൽ പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ ഓണക്കിയാൽ ഓണ ആവത്തില്ല പണ്ട പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് അതുങ്ങ് ഓഫ് ആയി പോവും അങ്ങനത്തെ ഒരു സിറ്റുവേഷന ചില ദിവസ ങ്ങളിൽ കുഴപ്പില്ല ചെല ദിവസങ്ങളിൽ കുഴപ്പുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലഇപ്പൊ വാങ്ങിക്കുന്ന എല്ലാ വസ് വസ്തുക്കൾ അവര് തരുന്ന ഒരു ഗ്യാരണ്ടിണ്ടാവല്ലോ ഒരു വാറണ്ടി ഉണ്ട ഉണ്ടാവുലെ ഇത്ര വർഷല്ലേ ഇത്ര മാസം അത് വരെ പ്രവർത്തിക്കുള്ളൂ
അല്ല പ്പാ എത്രൂപ എത്ര രൂപപ്പ വരും ഒരു ബൾബിന് ബൾബിന് എത്ര രൂപ വരും
അതാ യിത് ഞാൻ രണ്ടു തരം ബൾബ് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് ഒരിണ്ണത്തിന് അറുനൂറ് രൂപയുടെ ബൾബും ഒരെണ്ണം അതായത് അതിന് വോൾട്ടേജ് കൂടുതലാണ് ഒരെണ്ണത്തിന്, എങ്ങാണ്ട് ഇരുന്നൂറ്റി സംതിംഗ് ൻ്റു അത് വോൾട്ടേജ് കുറവുള്ളത് പക്ഷെ ഈ രണ്ടും കണക്കാന്നേ
അതെ അതെ അതിക്കും നല്ലത് കറൻ്റ് പോയ കത്തുന്ന ബൾബല്ലെ കറെൻ്റ് പോയാൽ കത്തുന്ന ഒട്ടോമറ്റിക് കത്തുന്ന ബൾബ് കറൻ്റ് പോയാലും ഓട്ടോമേറ്റിക്കായ് കത്തും
ആ ഇത് അങ്ങനെയാണ് പറയുന്നതെങ്കിലും കൃത്യം ഒരു വർഷം അവര് പറയുന്ന അതേ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്ക് ആയിട്ട് നമ്മളുടെ ഈ കറണ്ട് വഴി റീചാർജ് ചെയ് വെക്കുന്നതല്ലേ അത് വഴിട്ട് ആ അത് വഴിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് കൃ കൃത്യം രണ്ട് മണിക്കൂറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇല്ലാന്ന് പറയരുതല്ലോ പക്ഷെ നമ്മളുടെ ആ ഒരു പ്രശ്നം തുടങ്ങുമ്പോഴാണ് നമ്മൾ പോയിട്ട് വാറണ്ടി ചെക്ക് ചെയ്യുന്നത് അപ്പോഴ അങ്ങനെ കഴിഞ്ഞ മാസണല്ലോ വാറണ്ടി തീർന്ന് പോയെന്ന് പിന്നെ ഇതും കൊണ്ട് പോയിട്ട് വലിയ പ്രയോജനണ്ടോ ഇല്ല ഒരു വർഷം അടുത്ത വാങ്ങിച്ച് മാറ്റിയിടുകയുള്ളു അതായത് ഇപ്പോ എനിക്കൊരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു സാംസങ്ങിൻ്റെ ആയിരു കേട്ടോ അവര് ആ ആ വാഷിംഗ് മെഷീൻ ഇതുപോലെ അവർ പറഞ്ഞു ഭയങ്കര അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളതൊക്കെയാണ് നമ്മളിതുപോലെ നന്തിലയാത്ത് പോയി വാങ്ങിച്ച സാധന കൃത്യ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞ് ഒരു മാ ഒരു മാസം തികഞ്ഞില്ല ഒരു വർഷം കഴിഞ്ഞ് ഒരു മാസം തികുന്നതിന് മുമ്പേ എനിക്കത് കേടായി പോയി
ഞങ്ങള് ഞങ്ങനെ വേടിക്കണത് ഞങ്ങൾ എന്ത് സാധനമാണെങ്കിലും മുൻന്തേ തിമ്മക്ക്പോ കൊഴപ്പില്ലേനും ആ അങ്ങനെയ വേടിക്കാറ് ആ പിന്നെ എന്തെന്ന് വെച്ചാല കറൻ്റ് പോയി കഴിഞ്ഞാൽ നമ്മള്
ആ
ആ അതാപന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സാധനത്തിനും ഒരു വാറണ്ടിയും ഇല്ല അതൊന്നും വിശ്വസിച്ച് ഉപയോഗിക്കാൻ കൊള്ള തും ഇല്ല ആ നൂ റു. ശതമാനം ഞാൻ പറയാണോ എന്റെ യൊക്കെചെറുപ്പ് എന്റെ ചെറുപ്പ എന്ന് പറയുമ്പോൾ ഞാനൊരു അഞ്ചുലും ആറിലൊക്കെ പഠിക്കുന്ന സമയത്ത് അജന്ത ന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ ഒരു ക്ലോക്ക് എന്റെ അച്ഛൻ വാങ്ങിയിട്ട് നല്ല രസ കേട്ടോ നല്ല വലുപ്പം ഉണ്ടായിരുന്ന ഒരു അജന്ത കമ്പനിയുടെ ക്ലോക്ക് ആ ക്ലോക്ക് കേടായത് കഴിഞ്ഞ മാസ
ഇത് ഒന്നും രണ്ടും വർഷമാണോന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയ
അതെ ഇപ്പ പഴയതൊക്കെ നമ്മക്കിപ്പോ പുതിയ പുതിയ നല്ലതാണ്കരുതും പക്ഷെ പണ്ടത്തെ ആ ഒരുക ള്ളരെെ നല്ലതാണ്
അതെ അതെ പണ്ടത്തേതൊക്കെ നല്ലതായിരുന്നു പണ്ടത്തെ എല്ലാം നല്ലതായിരുന്നു ഇന്ന് ഇന്നത്തെ ഒരുസ സാധനവും അവര് തരുന്ന വാറണ്ടിക്കപ്പുറം നിക്കേല്ല അത് എന്താന്ന് മാർക്കറിയ ആഹ് അതെന്താന്ന് നമക്ക് ഒരുത്തും പിടുത്തല്ലന്നീ എന്തോ ചെയ്യാന എല്ല കാര്യങ്ങള് ഇപ്പൊ ഇവൻ ഇപ്പ നമ്മൾ ഇലക്ട്രിക് സാധനത്തിന്റെ മാത്രല്ല എന്ത്
ആഹ് എന്ത് കാണോ അതന്നെ അതുപോലെ ഞങ്ങ ഇപ്പൊ ണ് നമ്മള് ഓപ്പറ ഇങ്ങൾ ഓഫർ ഓഫർഇല്ലേല് നല്ലേ പാങ്ങള് ന പെ അതിനുണ്ടാവും കുറഞ്ഞത് പക്ഷെ അതിനും പോലെ ചെയ്യല്ല വലിയ റേ പക്ഷെ അതായത് നമ്മള് കാണും ഉച്ചയ്ക്ക് എന്തെങ്കിലും ൻ പറ്റും അപ്പൊ അത് ചെലപ്പോ ആയിരം രൂപയുടെ ഡ്രസ്സ്യേ യിക്കാരം പക്ഷെ അതെല്ലാം ക്വാളിറ്റി ഉണ്ടാവൂല്ല ഓല് മളിച്ച നൂറ് നൂറ്റിയപൻ്റെ സാധനൊ നല്ല കൊളിറ്റി ഉണ്ടാവും അത് ഓല് നമ്പർ സജ്ജി എയ്താണെ
അയ്യോ ആണന്നേ എല്ലാത്തിനും അങ്ങനെ തന്നെയന്ന് ഞാന് ഇതുപോലെ ഫ് കാട്ട ഇവിടെ നാനൂറ് രൂപയുടെ ഒരു ഫ്രോക്ക് വാങ്ങിച്ച് നല്ല നല്ല കട്ട് ചെയ്തുകൊണ്ട് നല്ല ഇതുവാണ് നല്ല രസൊണ്ടത് കാണാന് നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ വെ ഇച്ചിരി പോക്കറ്റൊക്കെ ഉള്ളതാന്ന് പറഞ്ഞ് ഞാൻ വേറൊരു ഡ്രസ്സ് വാങ്ങിച്ചു എണ്ണൂ നൂറ്റി മുപ്പതും അത്ര എങ്ങാണ്ടായത് കേട്ടോ ആഹ് സാധനം ഞാന് വാങ്ങിച്ചു മാങ്ങിച്ചപ്പം കൊഴപ്പില്ല ഒന്ന് നനച്ച് ക കഴിഞ്ഞപ്പോഴാണ് മനസ്ത് മൊത്തം പശിയായിരുന്നു പിന്നെ ആഹ് സാധനയിട്ട് ആഹ്
അത് വെള്ളത്തിലിട്ട വെള്ളത്തിലിട്ട് നഞമ്മള് തിരു കുതന്നിട്ടുണ്ടാവും ണ്ടാവും ആ ഒന്ന സ്കൂൾ പോയിട്ടുണ്ടാവും
അയ്യോ അതിന്റെ മൊത്തവും കട്ടിയും പൂയി അത് നമ്മൾ കണ്ടും കോ കറക്റ്റ് കോട്ടൺ ആന്ന് പറഞ്ഞ് വാങ്ങിയ സാധനം
അയിൻ മാത്രം ഉണ്ടാവോ
ആഹ് പിന്നെ നോക്കിയപ്പോ അത് പോളീസ്റ്റർ ആണ് താനും ഈ സാധനം തീരെ കട്ടിയില്ല കണ്ണാടി പോലെ അപ്പൊ അപ്പ അതോണ്ട് എന്റെ കെട്ടിയോൻ പറഞ്ഞ് അത്ട്ടുകൊണ്ട് നീ പുറത്തോട്ട് പോവണ്ട അത് ഭയങ്കരമായിട്ട് നേരില അടിക്കണ സാധനം അത് വേണ്ട ഞാൻ പറയ എണ്ണൂറ്റി ഇരുപത് വെള്ളത്തി ത്തി പോയിലോ ആ സാറിന്റെ നാനൂറു രൂപ വാങ്ങിച്ച ഫോക്ക ആണ് ഞാൻ തന്ന
അവിന്ന് വാങ്ങുമ്പേതന്നെ നമ നേരിട്ട് എടുത്തിട്ട് ഇട്ട്ക്ക ചെയ്യാം അങ്ങനെ മടുക്കുമ്പോഴും വല്ല
ആ എന്നാലേ കടയിൽ പോയെടുത്തല്ല ഇരട്ടി വിലയാണ് താനും
അതെയ അതെ
ആ അങ്ങനെയൊക്കെ ഉണ്ട്യ്യോ ഒന്നും പറയണ്ട അയ്യോ ഞാനാണെങ്കില് ഇപ്പം എന്താ പറയാ സമയം കിട്ടുമ്പോ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാന് അതിനകത്തൊക്കെ ആ അതിനകത്ത് വീഡിയോസ് ഇടുന്നതും അതിൻ്റെ കാര്യങ്ങളുംക് കേട്ട് തിരക്കാം അപ്പം ഇപ്പഴാണ് ഞാൻ ഒന്ന് ഫ്രീ ആയത് പകലൊന്നും
എന്റെ എന്റെ ഉമ്മാക്ക് സ്ഥലം ഉണ്ടായിരുന്നു പക്ഷെ ചെർക്കൊന്നുമില്ല അവന്റെ ഉള്ള അക്കൗണ്ടിൽ തന്നെമ്മള് ഇണ് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇടും പക്ഷെ എന്തോ അറിയില്ല ഒരു ദിവസം കണ്ട കൂ യൂട്യൂബ് പോയി ഗൂഗിൾ പ്ലേ പോയി ഒക്കെ പോയി ഗ യൂട്യൂബിനല്ല അങ്ങനെ അക്കൗണ്ട് മാറ്റേണ്ടി വന്നു വേറെ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി
ആണോ എനിക്ക് ഞാന് കൊറച്ചു നാളായിട്ടയി
അല്ല ഇങ്ങള്ൾ പുതുതായിട്ടാണോ പിന്നെ ഗപ്പടെ നിങ്ങ സാധോ ഉള്ള എക്കൗണ്ട് മ്മതന്നെ വീഡസ് ഇട്ടക്കണ ഇതിനായിട്ട് വേറെ നമ്മള്
അല്ല ഞാന് അല്ല ഞാൻ ആക്ച്വലി എന്തു പറയുക ഒരുരാറ് മാ വർഷം മുമ്പ് ആറ് ഏഴ് വർഷം മുമ്പ് എടുത്ത് ഞാനിലായിരുന്നു അത് ഞാൻ അങ്ങനെ കുഞ് പിള്ളേരുടെ വീഡിയോസും ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ ഡാൻസ്ക്കെ അങ്ങനെ പിള്ളേരുടെ കൊറെ വീഡയോസ് അങ്ങനെക്കെട്ട് വെറുതും ഹലോ കേൾക്കുന്നുണ്ടോ
ന്നാ ശരിട്ടാ
ശരി ശരി ശരി